ഹലോ ആഹ് എന്തെക്കേണ്ട് കേടന്നോ ഇല്ലല്ലാ ഒറങ്ങിട്ടില്ല ഏഹ് ഏഹ് ശെരി മ ആഹ് മോള് ഒറങ്ങിട്ടില്ല അവളെന്നെ വെയിറ്റ്യ്ത്ക്ക
ആഹ് ശരി ഇതിപ്പൊന്നും തീരൂല്ല ഒറങ്ങിക്കോളാൻ പറയുന്നില്ലേ
ആഹ് ഞാൻ പറഞ്ഞെരാ ഒളെ കൂടെ കടന്ന്ടുക്കണം ന്നാലെ ഓള് ഒറങ്ങുള്ളൂ പ്പോ ഞാന് ഭക്ഷണം കഴിച്ച് പാത്രം കഴികുന്നേണ് ആഹ് അത് കഴിഞ് പാത്രം കഴികലിലാണ് അപ്പൊ അത് കഴിഞ്ട്ട് ഉം ഉം മക്കളൊക്കെ ഒർങ്ങിയാ
ഓഹ് മക്കളൊക്കെ ഉറങ്ങി നമ്മളിങ്ങനെ ന്നാ വീട്ടിലിരുന്നിട്ട് എന്തേലും വർക്ക് നോക്കുന്നുണ്ടായി ന്നോ ഇതിന്റെ ഇടക്കാലത്ത് എന്തോ പറഞ് കെട്ടിരുന്നു
ആഹ് അത് ആഹ് അയ്ന്റെ എടേല് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെഓരോന്നിങ്ങനെ ചെയ്തു നോക്ക്ണ്ട് ഒന്നും സക്സസായിട്ടില്ല ആഹ് പിന്നെ അപ്പൊ അങ്ങനെ ങ്ങനെ പോവ്ണ്ട് പീടിലാരുണ്ട് കേട്ടിനൊങ്ങള് ഏഹ് ഓൺലൈൻ ബിസ്നസ്സാണത് നമ്മളെ ഈ മീഷോ ആമസോണ ക്കെല്ലേ
ഞാന്പ്പങ്ങനെ ഇവിടെ പൊറത്തൊന്ന് അന്വേഷ്ചോക്കി
എങ്ങനെ
അപോ ആളുകൾക്കോൺലൈനായിട്ട് സാനങ്ങളൊക്കെ വേടിക്കാ കൊർച്ച് പേടിള്ള സമയേര്ന്നു അപ്പൊ നമ്മള് പറഞ്ഞിട്ട് നമ്മടെരു വിശ്വാസത്തില് ഓരോന്ന് ഓഡ്രിയ്യും വേടികൊക്കെ ചീതീര്ന്നു ഇപ്പെ എല്ലാരെ ഫോൺലും മീഷോ ആണ് മീഷോ ഫ്ലിപ്കാർട്ട് ആമസോണി ല്ലാത്ത ത്തൊരു ഫോണുംപ്പല്ല
എല്ലാരു ഓഡ്രറാണല്ലോ പൊക്കെ ഓഡ്രിയ്യാണ്
അതെ പിന്നെങ്ങനെ ഈ നേരിട്ട്ട്ട് ഓരോ ഷോപ്പേര് ഡ്രസ്സൊക്കെ അടിച്ചോട് ക്ണ്ടല്ലോ അതുംഷ്ടം പോലെ സൈ ങ്ങനെ കച്ചോടം ചെയ്യണോല്ണ്ട് നമ്മളെ നാലുപൊറൊക്കെ
അതെപ്പൊ കൂടുതല് ഇൻസ്റ്റള്ളോൺടേ
അങ്ങൻത്തെപോ ഇക്ക് ഓൺലൈൻ പരിപാടിളൊക്കെ പേടിയ കൊർച്ച് കൊറച്ച് പേടിള്ള കൂട്ടത്തില പ്പ ഞാന്വ്ടെയ് ഏ വ്ടെ ഞങ്ങടെ ടൗൺലെന്നെ
ആഹ്‌
ഏഹ്‌ ങ്ങനെ തുണിസഞ്ചി വെട്ടി കൊട്ക്ണ്ട് അതായത് നമ്മള് കടേൾന്നൊക്കെ വല്യ ഷോപ്പറ് കിട്ടൂലേ ആഹ്‌ ആഹ് ഷോപ്പറ് അപ്പൊ ഞാന അവ്ടെന്ന് പോയി അന്വേഷ്ച്ചു എങ്ങനെയെന്ന് ഇതിന്റെ കാര്യങ്ങള്ന്ന്ള്ളത് അപ്പോ നമക്ക് അടിക്കാൻള്ള ഈ ഈരവര് തരും ഏ തോ ഈ ഷോപ്പറ് വെട്ടി തരും നമ്മളഹ് മേ ഒരു ഷോപ്പറ്മേ നാലടി നാലടിങ്ങനെ അടിച്ചിട്ട് കൊട്ത്താല് നമുക്ക് നാല് അമ്പതാണോ നാല് രൂപേണോന്നറിയില ഒരു ഷോ ത്രണ്ണം നമുക്ക് ക് ട്ടും
തന്നെ നമ്മളെത്ര അടിക്ക്ണേന ൻസരിച്ച് കിട്ടുംലേ ആഹ്
കഴിവിനൻസരിച്ചിട്ട് നമുക്ക് എത്രണ്ണം വേണങ്കിലും അടിച്ചൊട്ക്കാ അപ്പെ ഞാനവ്ടെ പോയ സമയത്ത് അവ്ടെ മൂന്ന് ചേച്ചിമാരിര്ന്ന് അടിക്ക്ൺണ്ട്ട്ടോ
ആഹ് ആഹ്
ആഹ് അവരോട് ഞാചോയിച്ചപ്പോ അവര് രാവിലെ ഒമ്പത് റ്റു അഞ്ച് അങ്ങനെരു സമയത്താണ് അവര് ദിവസക്കൂലിയാണ് തോന്ന്ണു അപ്പൊ അവരെന്നോട് പറ്യ അവര് നാന്നൂറണ്ണം മുന്നൂറ്റയ്മ്പത് നാന്നൂറ് ആഹ് റൈഞ്ച്ല് അവരടിക്കുംന്ന് ഒര് ദ് വസം അപ്പനമ്മള് വീട്ടില്ര്ന്ന് അടി ക്യാണെങ്കി ഒന്നാലോയ്ചോക്ക് നമുക്ക് ഒരാര്ത്തഞ്ഞൂറൂബെക്കെ സുഖായിട്ടെത്തിക്കരു ദിവസ
ആഹ് തെ
പിന്നെ കര്ന്റിന്റെ മിഷേനാണ് ചവ്ട്ടണ്ട ആവശ്യല്ലല്ലോ ഇങ്ങനെ കാല് വെച്ചൊട്ത്താ പോരെ പക്ഷെ ന് ഇൻ്റെട്ത്ത് സാധാ മിഷേനാണേ അത്
ആഹ് ആണല്ലേ അതാംമ്പേ അത്ര കയ്യൂല്ലട്ടോ ചവിട്ടി പോയങ്ങും ഊരെ വെ ആഹ്
പോയല് നടക്വലേ പിന്നെ സാധാ മിഷേന്മേ ഈ ല്ടാനല്ല് പറ്റൂലത്രേ മിഷേം വേം കംപ്ലയ്ന്റാവും പർണു പിന്നെ ഈര പിടിക് കുലെ തോന്നുന്നു സാധാ മെഷൃന്നെ
ആഹ് അങ്ങനിണ്ടല്ലേ ആഹ്
ഒരു ഡബിൾ മെഷി ക്കാനും പിന്നെ ജാക്കിന്റെക്കെ മെഷീൻ വെച്ചിട്ടടി
ആഹ് അപ്പൊ പിന്നെ പെട്ടെന്ന് കഴിയേം ചെയ്തോളുവേ നമ്മൾ
കഴിയും ആഹ് പെട്ട് ആഹ് ഇതിപ്പോ വെട്ട് ട്ടിട്ടി പാലക്കാട്ന്ന് ബൾക്കായിട്ട് കൊണ്ടുവെരാണെ അഞ്ഞൂറെണ്ണം ആയിരെണ്ണം കൊച്ചിട്ടേ ഓരോ ഷോപ്പിനിട്ടോ അങ്ങനിപ്പോ ഒ ഈ ആ ഷോപ്പറ് ഒട്ടുമിക്ക എല്ലാ കടകൾലും
ആഹ് അതെ അതുകൊണ്ടാണ് അങ്ങനെ വെർണത്
ആഹ് നമുക്കെ എത്രണ്ണ അതായിത് നമുക്കൊരെസ്സം എത്രെണ്ണം അടിക്കാൻ പറ്റോ അത്രെണ്ണം നമുക്ക് വേടിക്കാ
വേടിക്കാല്ലേ ഉം ഉം ആ അതെ
കൊടുത്ത കൈയോട്ക്കന്നേ ക്യാഷും കിട്ടും അപ്പൊ ഇക്ക് ആഹ് ഇ ക്കീ ഓൺലൈൻ പരിപാടിനേക്കാളും നമ്മള് ദിവസം പണിയെടുത്തിട്ട് വീട്ടിലിരിക്കാണെ അവര് ഇങ്ങട് എത്തിച്ചേരേം ചെയ്യും ഇവിട്ന്ന് കൊണ്ടുപോവും ചെയ്യും ഒന്നിനൊരു പേടില്ലാ
ഇല്ലല്ലേ ആഹ് ആഹ്
ഉം അടിച്ച് കൊടുത്താ മാത്രം മതി അപ്പൊ ഞാൻ ആ വഴിക്ക് കൊറെ ശ്രമിച്ചു പക്ഷെ പന്ത്രണ്ടായിരം രൂപ മുതലൊരു ഇരുപത്തഞ്ച് വെരേക്കാണ് ഡബിൾ മെഷീന് ജാ ക്കിന്റെക്ക മെഷീന് വെല വെര്ണത്
അതാ ഒള്ളതില്ലേ ആഹ് ഉം
പതുക്കെ അങ്ങട് ഒഴിവാ
ആഹ് ഒഴിവാക്കണേ അതാണ് അത് ആദ്യം കിട്ടണം എന്നാ പിന്നെങ്ങനെ റെഡിയാക്കി കൊണ്ടുവരല്ലോ ചെലപ്പോ ഇ എം ഐ കിട്ടും അങ്ങനൊക്കെ കടയിലൊക്കെ കിട്ടാ മടിയാവും
ആഹ് അടവിനൊക്കെ കിട്ടുണ്ടാകും പക്ഷേ എത്രത്തോളം കിട്ടും അയിന് അങ്ങട് അങ്ങട് ഡീപ്പായിട്ട് അന്വേഷ്ച്ചോ കിട്ടൂല ഞാന് ഇതിങ്ങനെ ഈം ഈ എന്റെടുത്ത് സാധാ മെഷീനുണ്ട്
ആഹ് ആഹ്
അപ്പൊ എന്താണ് അത് സെക്കനാൻഡ് ഞാൻ മേടിച്ചതന്നെ ട്ടോ അതിയിരം രൂപക്ക് കിട്ടി പക്ഷെ ആഹ് നല്ല വിഷയം കിട്ടി അവരു ഉപയി ക്കാതെ ആക്രി വെലക്ക് കൊടുക്കാ വേണ്ടി നിന്നതാര്ന്നു ഞാൻ പറഞ്ഞു ആക്രിക്ക് കൊടുക്കണ്ട ഏ നമുക്ക് ഇവിടെ പഴയ സെ സെക്കനാൻഡ് മെഷൃനുകള് എടുക്കണ കട ഇണ്ട് അവർക്കൊന്നു കാണിചൊടുക്ക അവരെന്താ വെല പറയണ വെച്ചാ ഞാൻ ആ വെല തെരാ പർഞ്ഞു
ആഹ് ആഹ്
അവര് ആയിരത്തി ഇരുന്നൂറ്പ്യ വെല പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറുപൃ ഓര്ക്ക് കൊടുത്തിട്ട് ഞാൻ മെഷൃൻ വാങ്ങിച്ചു
ഏ അയി ശരി അയാള് ഇങ്ങളടുത്ത്ന്നനായിക്കോ
ആഹ് ഞങ്ങള തൊട്ടയൽ വാസി
തന്നെ അയ്ശരി
ആ അപ്പൊ ചെറുതായിട്ടിങ്ങനെ മാക്സ് ഷെയപ്പാക്കാള്ളതൊക്കെ അങ്ങനൊക്കെ അടിച്ച് കൊടുത്ത് തീ ഞാനെന്തായാലും ആ ആയിരത്തിരുന്നൂറുപ്പ്യ ഞാനാ മെഷൃൻമേന്ന് വസൂലാക്കി
ആഹ് അയ് ശരിയാ
അപ്പൊ കൊറച്ചും കൂടി നന്നായിട്ട് ചിയ്യാവെച്ചിട്ടാര്ന്നു ഇതൊന്ന് പോയി അന്വേഷിച്ചോക്കെത് പക്ഷെ നടന്നില്ല
പഠിക്കണക്ക നല്ല കൂലിയാണ് ചെറുത്തിന്റെ ആഴ്ച്ച മാത്‍സക്കെ ഷെ ആഹ് അതെ ആ ഇവിടെ അങ്ങനെ തന്നെ അപ്പൊ പിന്നെ നമുക്ക് എന്ത് വാങ്ങി ചെറിയ ചെറുന്ന് അടിച്ചേ ചെറിയ തോതിൽ ഒരു ചുരിദാറടിക്കൽ അങ്ങനെ രോ നോക്കിയാ മതില്ലോ
ആഹ് അതെ പിന്നെ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ അടിക്കാൻ പഠിക്കണ എ ടു സെഡ് പറഞ്ഞ നിങ്ങള്ൾ കേട്ടക്കണോ ഒരു അക്കാദമി
ഇല്ലേട്ടോ
അത് ആറു മാസം എല്ലാ ടൈപ്പ് സ്റ്റിച്ചിങ്ങിനും അഞ്ഞൂറ് രൂപയാണ് ഞാൻ അതിൽ ചേർന്നു പക്ഷെ ഫോണിലിരുന്ന് പഠിക്കാനൊരു സമയം കിട്ടുന്നില്ല കിട്ടണില്ല ഞാന് പാന്റും ടോപ്പൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചു തുടങ്ങിയിരുന്നു
ആഹ് ആഹ്
പിന്നെ ഡെയിലി ക്ലാസുകൾ കാണണ്ടേ
ആഹ് അതെ കണ്ടാലന്നെ അതിനെറ്റി അറിയില്ലല്ലേ ഞാനിങ്ങനെ പോയിരുന്നു രണ്ടു മാസത്തിന് ചുരിദാറൊക്കെടിക്കാൻ വേണ്ടിട്ട് അ പത്ത് പഠ ആഹ് വെക്കേഷൻ ഉണ്ടാവല്ലോ ആ ടൈമില് അപ്പൊ അന്ന് ഇങ്ങനെ വീട്ടില് മെഷീൻ ഉണ്ടായിന് അങ്ങനെ പിന്നെ കല്യാണം കിഞ്ഞരേ പിന്നെ അ്മുക്ക ഒന്നും കഴിഞ്ഞിട്ട് പിന്നെ
ശരിക്കും ഈ അടിക്കന്നുള്ളത് നമ്മൾ എല്ലാ പെണ്ണുങ്ങളും പഠിച്ചിരിക്കേണ്ട കാര്യ
ആഹ് അതെ അ ശെരി നമുക്ക് എന്തെങ്കിലും ഒന്ന് കീറിയാല അടിക്കാനും ഇതാക്കാനൊക്കെ നമുക്ക് അറിയണല്ലോ ഒരു മിഷീൻ കിട്ട ചെറിയ തോതിലെങ്കിലും നമ്മള് അടിച്ചു നോക്കിയാലേ ഇതാണ്
ഒനി ഇപ്പോ പുറത്തൊക്കും അടിച്ചു കൊടുക്കണ്ട അവനാന്റെ വീട്ടിൽ ഇഷ്ടം പോലെ
അതെ എല്ലാ ഡ്രസ്സാലും ഒന്ന് രണ്ട് ട്ട ഇടല് കഴിഞ്ഞാ പിന്നെ ഇങ്ങെ ഓരോന്ന് അവിടെയും ഇവിടെയുംവിടെയട്ട പോലാണല്ലോ അവ അതൊക്കെ ഒന്ന് ശ ഉപ്പാക്കാനും അതൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കാനൊക്കെ ഏതൽ നല്ലതാണ് അനഞ്ഞഞ് വിചാരിക്കുന്ന ഒരു മെഷീന് വാങ്ങണംന്ന് ഇങ്ങനെ
അവിടെ സെക്കൻഡ് ഹൻഡ് മെഷീൻ അടുനിന്ന് കിട്ടുണ്ടോങ്ങനത്തെ ഷോപ്പ്ണ്ടോ അവിടെ
അത അങ്ങനെ പറഞ്ഞ ഇട്ടിട്ടില്ല അങ്ങാടിയിലൊക്കെ പോയാലും എങ്ങനെയണ അറിയില്ല
അങ്ങാടിയിലൊക്കെ പോയാല ഇനിയിപ്പോ അങ്ങനത്തെ കട ഉണ്ടെങ്കിൽ തന്നെ എന്താ വെച്ചാലേ അവര് നമ്മളീന്ന് നല്ല പൈസ വാങ്ങിക്കും ഇന്റെ പോലെ ആരെങ്കിലും വീടുകളിൽ കൊടുക്കണ്ടന്നുണ്ടങ്കിൽ അവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ വിലയിൽ കിട്ടും അത്യാവശ്യം ആൾക്കാര് പറ്റിക്കാതെ കിട്ടും കടെല് ഇപ്പം ഞങ്ങള അയൽവാസിതാ മൂവായിരത്തഞ്ഞൂറ്പ്യക്കാണ് ഞാനീ പറഞ്ഞ കടീന്ന് വാങ്ങിച്ചത് ഇങ്ങട്ട് എത്രവട്ടാപ്പോ കൊണ്ടേയി നേരാക്കിക്ക്ണേന്നറിയോ
ആഹ് അതന്നെള്ളത് അതലേ നമ്മളെ പറ്റിക്കോല് നല്ല റേറ്റ് പറയും അപ്പൊ സക്കനൻ്റാണ്
അതായത് അവര് ഈ ആയിരത്തി ഇരുന്നൂറുപ്പ്യാക്കും ആയിരം ഉറുപിയക്കും ഇടുത്തിട്ട് ഉം അവര് മറിച്ച് വിക്കണത് മൂവായിരത്തിനും മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനൊക്കെണ് അവര് പറയുന്നത് അവര് ഫുുള്ളായിട്ട് സർവീസ് ചീയ്യണ്ട്ന്നാണ് ഞാനീ മിഷ്യ ഇവടെ കൊടുന്നിട്ട്
ഉം
ഇരുവറുപ്പടെ ഒരു എണ്ണ മേടിച്ചിട്ട് മൊത്ത എണ്ണ കൊടുത്തിട്ട് ഇട്ടൊരു മൂന്നാല്സം അന്നിട്ട് അടിക്കല് തൊടങ്ങി ഒരുകൊഴപ്പം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ചെറിയ കംപ്ലൈയിൻ്റ്കളൊക്കെ നമ്മക്ക് യൂട്യൂബിലൊക്കെണ്ട് എങ്ങനാ നേരാ
ആഹ് അതെ അങ്ങനെണ്ടാവും അപ്പൊ അതൊക്കെ നോക്കി ശരിയാക്കിയാ മതിയല്ലോ
ആഹ്
ഉം അങ്ങനൊക്കെ തന്നെ കൊറെക്കെ നമ്മക്ക് ഇതാക്കാൻ പറ്റ് റ്റൊള്ളൂ എല്ലാം നമ്മള് കൊണ്ടേയിതാക്കിട്ടൊന്നും കാര്യല്ല ഒക്കെ കാശ് വാങ്ങനെല്ലാരും
തീലുള്ള മാറ്റം നമ്മള്ന്നന്നെ ആണ്ട് തൊടങ്ങാ
ആഹ് അതെ വല്ല്യതാവുമ്പ പിന്നെ കൊണ്ടോണ്ടി വരുവല്ലോ ചെറുതൊക്കെ നമ്മക്ക് ക്കഴിയണതൊക്കെ നമ്മളെല്ലാം ചെയ്തോക്കി റെഡിയാക്കിയാലന്നെ ഇതാണ് ഞാന്പ്പങ്ങനെ മറ്റേ മെഷീന്ണ്ടല്ലോ ഇങ്ങള് പറഞ്ഞ പോലെത് ല്ലേ ആഹ് ചെറിയ റേറ്റിലൊക്കെ കിട്ടും എട്ട്റുപ്യാ ആൽ ആറേറ്റിലൊക്കെ കിട്ട് ട്ടും തോന്ന്ണ്ട് ഇണ്ട്ല്ലേ ആഹ് മോട്ടർട്ട് ഇള്ളത് ആഹ് മറ്റേ ആഹ് ഈ സാധാ മെഷീമ്മല് മോട്ടറല്ല അല്ലാതൊരു വെള്ള സൈസ് ഈ വെള്ള കളറില് വെരുന്നുണ്ടല്ലോ ആഹ് ജാക്ക് ആഹ് അമ്പതിന് പകരം
ഒമ്പതിനായിരം ഒമ്പതിനായിരം രൂപ മുതൽ ഇണ്ട് പക്ഷെ അയിന്റെ ഏറ്റവും നല്ല ഇതിന് ഇരുപത്തഞ്ചന്നാ കേട്ടത്ട്ടോ ഞാനിപ്പ ഈ ഒരു തുണിസഞ്ചിടെ ഇതിന് വേണ്ടി ട്ടേ അയ്മ്മേ എല്ലാ ക്ലോത്തും പോകും ബനിയനും നൈലോണും എല്ലാതും പോവും
ആഹ്
ഞാനിപ്പ ഈ തുണി സഞ്ചി അടിക്കാൻ വാണ്ടിട്ട് നോക്കിയപ്പഴേ ഞാനതൊക്കെ അന്വേഷിച്ചു
അതെ ഈ ഒമ്പതിനായിരത്തിന്റെത് എങ്ങനെയാണ് വരണേ അ നല്ലതന്നെയാണോ
ഒമ്പതിനായിരത്തിൻ്റെ എന്താ ആഹ് അതിപ്പെന്നാ ഞാനത് ചോദിച്ചോക്കുമ്പോ
ആഹ്
ആഹ് ആരെന്തോ പറഞ്ഞു അതായത് ഡബിൾ മിഷീനിൽ മോട്ടർ വെച്ച് ച്ചത്ര നല്ലതല്ലാന്നോ അപ്പൊ എല്ലാ തുണി ആഹ് എല്ലാ തുണി പോവൂല തോന്ന്ണു
ആഹ് അങ്ങനെണ്ടാവതില്ലേ
ആഹ് അങ്ങ് അങ്ങനെ എന്തോ ഒരു നെഗറ്റീവ് കേട്ട് ഞാനവുമ്മേ അതാണ് പിന്നെ അവ്മ്മന്ന് പിന്നാക്കം വൽ വലിഞ്ഞത്
ഉം വാങ്ങുമ്പോ നല്ലത് വാങ്ങണല്ലോ
അതെ അതെ അത് പിന്നെ കംപ്ലൈന്റ് ആയിട്ട് അതുകൊണ്ട് നടക്കാൻ നിന്നാ പിന്നെ നമ്മളീ പരിപടിയെന്നെ വെറ്
ആഹ് അതെ അതെ അതന്നെള്ളത് പിന്നെന്തെക്കെയാണ്
അപ്പ ഞാനിങ്ങനെ എല്ലാരെ ഇവടെ ഞങ്ങൾക്ക് ഇവിടെ കുടുംബശ്രീ അവടെ കുടുംബശ്രീ ഇല്ലേ
കുടുംബശ്രീ ഇണ്ട് പക്ഷേ ഞമ്മളൊന്നും അയിലില്ല
ഇല്ലാല്ലെ ഞങ്ങളിവിടെ കുടുംബശ്രീ ആയൽക്കൂട്ടൊക്കെ ഇണ്ടേ അപ്പൊ ഞാനിങ്ങനെ പറയും നമ്മക്ക് എല്ലാര്ക്കു ക്കും കൂടെ എന്തേലൊക്കെ ചെയ്യായിരുന്നൊക്കെ പക്ഷെ പതിനെ ഞങ്ങള് ഇരുപത് ആളാ ഇള്ളത് അല് പത്താള് ഓക്കെയാണെങ്കി പത്താള് പിന്നോക്കാരിക്കും ആഹ് ഇരുപതാളെയാണ് ഒര് കുടുംബശ്രീ
ചെറിയ തെരക്കിലാ ഞാ ഇപ്പ വിളിക്കാട്ടോ
ആഹ്
ആഹ്